ഹലോ
ആഹ് എന്താ വി ശേഷം ഓ കേൾക്കുന്നുണ്ട് ഉം
മക്കള മക്കളൊക്കെ സ്കൂള് പോയോ
ആഹ് മക്കളൊക്കെ സ്കൂള് പോയി ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിക്ക
ആഹ് അ ഫുഡൊക്കെ റെഡിയായോ
ആഹ് ഫുഡ് ചോറ് ഇവിടെ ഇണ്ട് ചോറും കറിയൊക്കെ ഇണ്ട് ഇന്നലെ വെച്ച് ട്ടെ ഒള്ളേ നു കഴിച്ചിട്ടില്ല ഇനി മീന് പിന്നെ മസാല വരറ്റി വച്ചിട്ട്ണ്ട് പിന്നെ കറി തൂമ്പിക്കാണ്ട് അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഒള്ളു പിന്നെ പിന്നെ തൊടക്കാനൊക്കെ ഇണ്ട്ണ്ടോ
കറി എന്താ ആഹ് വീട്ട്ല്ണ്ടായ
ആഹ് ഞ ആ ഇവിടെ വീട്ട്ലന്നെ ഞങ്ങള പറമ്പിലെന്നെയാണ് ഞങ്ങ ഇവിടെയല്ല വീടിന്റെ ട് ത്തല്ല ദൂരെ കൊറ്ച്ച് ദൂരെ ണ്
ആഹ് ഉം അഹ് ശരി
പിന്നെ
കറ്മുസ താളിപ്പും ഉം മത്തി പൊരിച്ച പോവാൻ ആഹ് നല്ല ടേസ്റ്റ് ആണ് ചോറും ആഹ് അതെന്നെ
പെരുന്നാളൊക്കെ ആയിട്ട് ബീഫും പിന്നെ ട്രോളിംഗ് നിരോധനക്കെ ഏനിയല്ലോ
ആഹ് അയ്ശരി
അന്ക്ക്ന്തൊക്കായോ
ഇവിടെ ഒക്കെ ആ ഇവിടെ ഒര്ഇറച്ചി കിട്ടിയെണ്ടായി നി അപ്പോ അത് എടുത്ത് വെച്ച്
ആഹ് ഇവിടെ കൊറെ സം എർച്ചിം കോയി ന്നെ ഏനി പിന്ന ങ്ങട്ട് മതിയായി ഇനിപ്പോ മീൻ നോക്കട്ടെ കൊറച്ച് ഇപ്പൊ
ഇന്നാലേ മിൻ ഞാന്ന് ഒക്കെ അങ്ങനെ എന്തും ല്ലേ നി കാര്യായി ട്ട് അപ്പൊ ഇന്ന് അഹ് ടുത്ത് ന്നാ പിന്നെ ങ്ങനെ
പിന്നെ നല്ല ചാറ് എടങ്ങേറാ
അപ്പ രണ്ട് അടെ ട്ത്ത് വെച്ചാല്ല് ഇന്ന് നാളെയൊക്കെ അങ്ങനെ ആയിട്ട് വേറെന്തേ കറി യൊക്കെ മാണം എർച്ചി യാലും ഉം ഉം ഒന്ന് കൂട്ടാനൊര് ഒര് എരും പുളിം ള്ളെ
ഉം അതന്നെ ചെല സമയത്ത് ഒര് എരും പുളിക്ക് പൂതിയാ
ആഹ് അതന്നെ പിന്നെ ചെർ അംഗ ലവാടി പോയോ മോന്
ആഹ് ഓ മോനെ കൊണ്ട് ഇപ്പ ണ്ട് പോയിണ് അപ്പൊ ഞാനിങ്ങനെ പോയി ഫ്രീ ആയപ്പോ ഇങ്ങനെ വിളിച്ചതാ പിന്നെ എന്താ പിന്നെ ചോ ഇങ്ങട്ടെ പണിയൊക്കെ കഴിഞ്ഞ അന്റെ
ഇല്ലല്ല അടുക്കലും വാ ഞാൻ അടിച്ച് വരുവാ പിന്നെ അകം
ഏഹ് ഞാനിവിടെ മു മുറ്റത്തെ കുറേ പുല്ല് നറ്ഞ്ഞിട്ട്ഒരു ഭാഗത്ത്ക്ക് ഇറങ്ങാൻ തന്നെ വെയ്യാ അടുക്കള ഭാഗത്ത്ക്ക് അപ്പൊ ഞാ ഇപ്പ ഇൻ ക്കണ്ട് ഓർമ്മയായി കൊറ്ച്ച്
ഞാന് അഹന്നെ ചെല് പ്പൊക്കെ അങ്ങനെ പറിക്കല ഫോൺ വിളിക്കുമ്പോ ന്നാ രണ്ടും നട ക്ക ജും
ആഹ് ഇൻക്ക് ഓർമല്ലേനി ഇപ്പ ഇൻകട് ഓർമായി നേരത്തെ കൊറേ ടൈം അങ്ങനെ പോയി
ഉം ഒന്ന് ല്ലേ വെറു ഏതായാലും ഫോൺ വിളിക്കൂല്ലോ അപ്പൊ നമ്മക്ക് സമയം വെറുതെ ഇതാക്കണ്ടല്ലോ പണി എന്നിട്ട്
ഉം ഉം
പിന്നെ ഒക്കെ വൈകി പോവും
ഉം പിന്നെ പിന്നെന്താ
ഒരു കുഞ്ഞ്
വേറെന്താ പിന്നെ
ആ പോകണുണ്ടോ എങ്ങോട്ടെങ്കിലും പോകണുണ്ടോ ഇപ്പൊവൊന്നും പോവലില്ല
എന്നാല് എവിടാ എങ്ങനെ
ട്രിപ്പ് ഒന്നും പോവലില്ലേ
ട്രിപ്പൊന്നും പോയിട്ടില്ല ഇന്ന് വരെ എങ്ങോട്ടും കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല ഇനിയിപ്പോ എന്താ അറിയില്ല ഇനിപ്പോ പോവാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു വന്നപ്പോ തലപനിയും തലവേദനയും ഓക്കെ ആയിട്ട് ഒരാഴ്ച്ച അങ്ങനെ പോയി എന്നാലും സ്വസ്ഥം ആയിട്ടില്ല
സ്കൂൾ ഉണ്ടാവുമ്പോ പിന്നെ മക്കൾക്കും പാടല്ലേ
ഉം ഉം ഇപ്പ എന്താ അറിഞ്ഞില്ലാ എന്നാ രണ്ടു ദിവസം മുന്നേ എങ്ങനെ പറഞ്ഞ ആഹ് ഒരു ഹോട്ടലുണ്ട് ടൗണിലൊരു ഹോട്ടൽ ഉണ്ട് അമ്മാരെ മുമ്പ് അവിടെ പോയിട്ടൊന്ന് തിന്നണമെന്നുണ്ട് ഇനി പറച്ചില് മാത്രമാണോ
എന്ത്‌ നാടനാ അല്ലെങ്കിൽ മറ്റേ വേറെ ഉം അഹ് ആയ്യോ യൂട്യൂബിൽ കാണാം അങ്ങനെ പല നമ്മൾ പറയണ മീൻ ഉണ്ടാവുന്നു
ആ ഇപ്പ ഈ അമ്പ അപ്പൊ അതിവിടെ അടുത്തൊന്നുമല്ല കുറച്ച് ദൂരമുണ്ട് ബീച്ചൊക്കെ അവിടൊക്കെ അവിടെ ഇണ്ട് പോലും ഉണ്ടാവലും ഭയങ്കര അതിപ്പം മറ്റനെക്കാട്ടിലും പിന്നെ വിലയാണ്
ആഹ് അത് ഇതിലൊക്കെ എത്താണ്ട് വേവിച്ചണല്ലേ മറ്റേ യൂട്യൂബിൽ അങ്ങനെ കാണാം അങ്ങനെ ആരോ ആഹ് ആഹ് അതുണ്ടാവും നല്ല മസാല ഒക്കെ ഇട്ടാണ്ട്
ഉം അതൊരു ചെങ്ങായി ഉണ്ട് ഓ അയിന്റെ ആളാ ഒരു എപ്പളും ഒപ്പം നടക്കണ ചെങ്ങായി പണ്ടേ ഇവര് പോയ ഉണ്ട് പോലും ഓൻ ഇണ്ടാന്നേന് മുന്നേ ആട്ട് പോവും എന്നെങ്കിലുമൊക്കെ പോകുമ്പം
അത് ശരി
അങ്ങനെ ഒരിക്ക ഞങ്ങള് പോയിനി ഫാമിലി ആയിട്ട് പ്പി ഇങ്ങനെ പോയിനി ഇപ്പൊ അങ്ങനെ ഓ ഇഞ്ഞി ഇപ്പൊ ഓനോട് എന്താ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അങ്ങനെ പറഞ്ഞ കേട്ടിരുന്നു എപ്പോളോന്ന് ഒന്നങ്ങട്ട് തെളിയിച്ച് കിട്ടൂല ചെലേപ്പം പിന്നെ
പിന്നെ വരെ പോയിട്ടുണ്ടാവൂല ഉണ്ട്
പിന്നെ പോയെടി ഇന്നലെ പോവാൻ വേണ്ടിയാ ഇറങ്ങിയിനി ഞാൻ ഇല്ലാ പറഞ്ഞു ഞാന് എന്നിട്ട് ഓല് പോയി പോയാണ്ട് ഇവിടെ കുറച്ചവടെ എത്തിയാണ്ട് ഇങ്ങട്ടെന്നെ വരണ്ട് വന്നാണ്ട് എന്നോട് ഹിഹി ഹി എന്നാട്ട് എന്നോട് പറഞ്ഞ് പിന്നെ ചോദിച്ചിനും മോളാ ചോദിച്ചത് ഇമ്മച്ചി മീൻ വാങ്ങാൻ പോരുന്നുണ്ടോ ചോദിച്ചു ചോദിച്ചു ആദ്യം എന്നോട് പോരുണ്ടോ ചോയിച്ച് ഞാൻ ഇല്ലാന്നു പറഞ്ഞു ഞാന് ഓല് പോയി പോയാണ്ട് ഇങ്ങട്ടന്നെ വരണുണ്ട് ഞൻ ഇല്ലാതെ ഒരു അന്തം ഇണ്ടാവൂലെ പിന്നെ ഇന്നലെയൊക്കെ അങ്ങനേ വരൂ പിന്നെ പിന്നീംണ്ട് വരണ് വന്നാണ്ട് നിർത്തിയണ്ട് വെച്ചുണ്ട് മീൻ വാങ്ങാൻ പോര്ന്നോന്ന് ഞാൻെ പിന്നെ ചോദിച്ചല്ലേ വെച്ച് ഞാൻ പോയി
ഏഹ്
പിന്നെ ചായൊക്കെ കുടിച്ച് പോന്ന്
ഏഹ് പോകുമ്പോ പിന്നെ മുതലാക്കണല്ലോ മക്കക്കൊക്കെ രസണല്ലോ
മക്കൾ ഇവിടെക്കെ ഇതൊരു പിന്നെ പുഴൻന്റെ അടുത്ത് ഒരു ചെറിയൊരു ചെറുതായിട്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ട് വ്യൂസ് വ്യൂ പോയിന്റ് ആയിട്ട് ഉണ്ട് അതുകൊണ്ട് എന്റെ മക്കളൊക്കെ രക്ഷപട്ട് അന്ന് അതൊരു രസമാണല്ലോ ഓൽക്ക്
ആഹ് അതല്ല എല്ലോ എല്ലാരും വരുന്ന സ്ഥലല്ലെ പിന്നെ കൊറേ ആൾക്കാരെയും കാണാം
ഉം അത് തന്നെ അല്ലെങ്കിലും ഐറ്റങ്ങളൊക്കെ അല്ല അങ്ങനെ ഇപ്പൊ എല്ലാരും ഇങ്ങനെ അങ്ങനെയാണല്ലോ ട്രിപ്പ് അടിച്ചു ഇങ്ങനെ നടക്കലാണല്ലോ
അതെന്നെ ഉം ഉം കുട്ടികക്കൊക്കെ ഇങ്ങനെ സ്കൂളിന്നൊക്കെ ചോദിക്കുമല്ലോ ഫ്രണ്ട്സുകളൊക്കെ
അവിട്ക്ക് എന്നും പോവും എഹ് കൂടുതലും പോവും മഴൊന്നുംല്ലെങ്കില്
ആഹ് അത് ശരി ഇപ്പം പിന്നെ മഴ കുറവാല്ലേ രണ്ട് മൂന്ന് ദിവസയിട്ട് ഉം അല്ലേലും വല്യൊരു മഴയൊന്നും പെയ്തില്ലല്ലോ ഈ ഇടമഴ അങ്ങനെ ഉളളത്കൊണ്ടേ കൊതുക് നല്ലോണം ഉണ്ട് ണ്ട് വൈകുന്നേരം ഒക്കെ ഔ ഭയങ്കരാ ഇവിടൊക്കെ നമ്മൾ എത്ര ക്ലീൻ ആയിക്കിയിടും ആഹ് അകത്തുന്ന് വാതിൽ തുറന്നിട്ടാ കേറും
ഞങ്ങൾക്ക് ആഹ് അകത്ത് വല്ലാതെണ്ടാവൂലാ വതിൽ അടിച്ചിട്ടാൽ അങ്ങനെ തുറന്നിട്ടാലൊക്കെണ്ടാവാൻ മതി പിന്നെ
ട്ടാൽ ഉണ്ടാവൂല പക്ഷെ വൈകുന്നേരം പോലിങ്ങനെ അങ്ങട്ട് ഇറങ്ങെലും മിറ്റത്തേക്ക് പോകലും ഒന്നുമില്ല. ആഹ് ആഹ് ഇവെടെ നല്ലോവോണം കേറും നമ്മള് വാ വ യെ അഞ്ചു മണിന്റെ ശേഷേക്കെ വാതില് തുറന്നിട്ടാല് അകത്തേക്ക് കേറും. അങ്ങനെ എപ്പുളും അടുത്തൊള്ളത് ആഹ് പിന്നെ തന്നെ. വേട്ടയിറക്കഞ്ഞാല് നമ്മുക്ക് കയൂല കടിച്ചിട്ടിങ്ങോട്ട്.
ഉം ഇനൊരു കാര്യോള്ള സാധനൊണ്ട് അത് ഇനേക്ക് കട് ച്ചോ ഞാനാര് കടിച്ച പിന്നെ ആഹ് അന്ന് മാ ത്രല്ലേ പിന്നെ കൊറെ ദിവസം ആഹ് മാറോളൂ ആകഴില്ല.
കൊതുകിന്റെ ചൊറിലല്ലേ വൈ പറല്ലേ
ചൊറിയാണേ പിന്നെ ഒരീസം എന്താണ്ട് ചൊറി ഇണ്ടാവെ ആഹ് ചൊറിഞ്ഞോടത്ത് ഒരു അടയാളം വെരും. ആഹ് അടയാളം വെരും പിന്നെ അടയാളം എപ്പളാണോ നമ്മടെ കയിൽ അറിയാതെയ്മേ തട്ടിയത് അപ്പളൊക്കെ അത് ചൊറിയും.
ഇവെടെ എന്റെ മിന്നുനുണ്ടാവും
എനിക്ക് വയങ്കര ഒരു ചെലപ്പോ ഈ പാൻന്റിലുള്ള കൊട് കേറിക്കുടും പിന്നെ. കാല് തൊട മുതല് അടിവെരേം ഒണ്ടാവും അയിന്റെത്. അയിനാണെ കൊതുകിന്റൊര് പിടിച്ചാനും കിട്ടൂലല്ലോ.
കാണോണില്ല അവെള് പിന്നെ മേള് മാന്തുമ്പും അവെടെ ഉണ്ടെങ്കില്ന്നെ കാണൂലേ?
ഉം അതന്നെ
പിന്നെ വേറെന്താ? ഉം മു റ്റത്ത് നെറച്ച് പുല്ലായിരിക്കൂല്ലേ?
താഗ് പറയുമ്പോ ഒരു മുറ്റിപ്പ വെല്യരു ഉള്ള മുറ്റം വെല്യന്നാണ്. മറ്റേ നാല് പാടുണ്ടെങ്കി എന്തേക്കാരെന്റെ അവസ് ഥ ഒരു മുറ്റായിര്ന്ന് ആഹ് മുറ്റ് മുയ് ആഹ് മുറ്റത്ത് പിന്നെലേ പർ നമ്മെക്ക് ഓടി എത്താൻ കയ്യൂല്ല. ഓര് ക്ക് ഒരു മുറ്റായിട്ടന്നെ ഞാൻ എത്രോ വട്ടം വന്ന് പർച്ചിണ്. ഷെ പർച്ചൊന്നും അറിയാല്ല്യ വെല്ല്യ വെല്ല്യാ പർച്ചിടും. പിന്നിം പിന്നിം പർച്ചിണീനൻസര്ച്ചിണ്ടായ
ആഹ് ശരി ഉം. ഇവിടി അങ്ങെനെ. ഞാനങ്ങ ചെൽപ്പൊക്കെ പർച്ചിടും.
ചെലോട്ത്ത് വെല്ലാതെണ്ടാവ്ലലേ ചെലെ സ്ഥൽത്ത്.
നമ്മെളിങ്ങനെ നട നടത്തുന്നില്ലായ്ട്ടാണ് ഒന്നാമത് നമ്മെളൊരൽപ്പ
കുട്ട്യളൊക്കെ ങ്ങ
ആഹ്, കുട്ട്യളൊക്കെ ആഹ് മണ്ടി കൾച്ച് അങ്ങനെ നട്ത്തം വെര്ന സ്ഥല അങ്ങൻത്തെ സലത്തൊന്നു
പച്ചാതി നമ്മളെല്ലൊള്ളു പിന്നെ കുട്ട്യാളൊന്നും ഈ മയ്യായിട്ട് ഈ എറങ്ങിണൂല്ല്യാ.
റ്റതിക്ക് എർങ്ങുല്ല ലേ. ഹാ മുന്നില്? ഇണ്ടോ പുല്ല്?
മുന്നില് പിന്നെ ഇൻ ആഹ് എടേക്കൂടി ചെർതൊക്കെ വെര അ പിന്നട് പർച്ചിട്ടാ മതി. ഒന്നൊക്കെ ഹെപ്ലെങ് എവ്ടെങ്കിലും ഒരോന്നൊക്കെ വെരൊള്ളു. ഈ ചിപ്സിലും. ഇപ്പൊ ഒന്നും ഇട്ത്തിട്ടില്ല്യ ങ്ങനെ ഞാങ്ങന പറഞ്ഞ് നല്ലാതെ ഔടിയെത്തിട്ടില്ലെ ഇനി കൊറെ നന്നാക്കാണ്ടേനി ഫേനൊക്കെ ഇടി ട്ടി പോയി, ടി വി ഇട്യൊട്ട് പോയി ബുക്ക് അതൊക്കെ നന്നാക്കാൻ ടി വ്യൊന്നും കിട്ടീല്ല. കൊ. ആറേല് ഉം പിന്നെ ഇഞ്ഞ് പ്പം സോ വാങ്ങണന്ന് പറയീണിണ്ട്. ഇഞ്ഞിപ്പന്താവും അറീല്ല. പോയൊക്കെ നോക്കീനി
ഇപ്പൊ നല്ല സ്മോഡലല്ലേ സോ-
ഉം എങ്ങെൻത്തേ കിട്ടാ ആർക്കറിയ അതൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യല്ല.
അല്ലായി ഇത് കാണാതെ. വുഡ്ഡിങ്ങൊന്നും കാണാതെ.
ഇല്ലെ ചെലപ്പം പറിം ഇങ്ങനെ മൂക്കിന് വ ഇങ്ങനെ മൂക്കിന് ആവാതെ സൈസ് ഇണ്ടാവല്ലോ ഇങ്ങനെ അത് ചൂടാണ് അർഞ് ത്യാസം പഷെ പഷെ പഷെ അത് ഇണ്ണീ ഇവടൊക്കെ ചിൽപ്പ കുട്ട്യാളൊക്കെ കേറി മർഞ്
അയിന് അങ്ങനല്ല കവർ ഇടണ്ട്യെരും കവറ് ഓൺലൈൻ വാങ്ങാൻ കിട്ടും പ്പങ്ങൻത്തെ നല്ല മോഡല്
വാങ്ങണ്ടി
ആട അമർന്നിക്ക്‌ണ സോഫ ഇതിണ്ടല്ലോ കവറ് ആഹ് പുത്യേ സോഫന്റെ അതേ മോഡലിള്ളെ ഇങ്ങനെ കാണാൻൺ യൂട്യൂബിൽ ഒക്കെ നല്ല വെലേണ്
ആഹ് അയ്യായിരം അങ്ങനെക്കെണ്ട് തോന്നിണ്ട് പിന്നെ ന്നാ ഒക്കെ ന്നാല് ഇഞ് പിന്നെ വിളിക്കാ
ആഹ് ഒക്കെ